ആഹ്
ഹലോ ഇവിടെണ്ട് എന്തൊക്കെ വർത്താനോ
എന്ത് വർത്താനം നല്ല വർത്താനം അങ്ങനെ പോണു
ആഹ്
എന്തല്ലേ ആഹ് പെണ്ണന്റെ കാര്യം ആലയിച്ചാല ഒര അറ്റല്ലാറ
ആങ്ങന തന്നെയണപ്പ എല്ലാരും കാര്യം പറ എല്ലാരും ആലോയ്ച്ച
ഒരു എത്തും പിടിലാതിരിക്ക എന്തായാലും ഇപ്പ അതിന്റെ കുടിക്കാാരും ഇതൊക്കെ ഇപ്പ ഇങ്ങനെ വലങ്ങിനന്നാലും എന്താപ്പ കാട്ടലേ പെണ്ണ് ചയ്തൊക്കെ തെറ്റന്നെയാണ്
ഉം അത്പ്പറഞ്ഞിട്ട് കാര്യല്ല സാഹചര്യം കൊണ്ട് ഓരോരുത്തര അനെ ചെയ്ത് പോവാണ് ആരേം കു റ്റപ്പെടുത്തിട്ട് കാര്യല്ല അല്ലാതപ്പോ ആഹ് കൽപ്പിച്ചു ആ പ്പിച്ചിട്ടിപ്പ ആരും അങ്ങനെ ചെയ്യൂല്ലല്ലോ
ചെയ്യൂലല്ലോ അതന്നെ
ആഹ്
പത്ത് രൂപ പാനം വിറ്റ് തോന്നീസനം കാട്ടി
അപ്പ ഈ ഇതിന്റെ മാപ്പിള ഏത് അടുപ്പിൽ ഉത്തുന്നനാവോ
ഓന് എന്താ രണ്ടാമത്തെ പറ്റപ്പോ നോക്കല് നോക്കി
ആഹ് പറയ അങ്ങനത്തെ ഒരാളാവകുമ്പോ പിന്നെ എന്ത് ഇതി വിളി പോണതാവച്ചതാ മനസ്സിലാ
ആഹ് ആഹ് എന്താ
അല്ലെ ഇ ഇനി ചെന്നാല് ഇഞ്ഞ് ചെന്നാൽ ഇ പോള നോക്കുന്നു എന്താ ഉറപ്പ്
ഇനിചെറുപ്പില്ലട്ടോ ഓന്റെ സ്വഭാവം ഇങ്ങനെ മാറുംന്ന്
വല്ല ബന്ധംണ്ടോ
പെണ്ണേ ഓനെ ഒര് അയമ്പത് തട്ടോളം അടുത്ത് ട്ടടിച്ചോട് അറക്കെ ഇച്ചൊന്നും പറ അയല്ല അനക്കെന്തേലും പറയണ വെച്ച് പറഞ്ഞഞ് വെച്ച് വെക്കവാ അറിയെ
ഇമേ എന്നിട്ട് പെണ്ണ് എന്തിനാണ് ഇത്ര സ സന്തോഷം
ആഹ് ഓൻ ഇങ്ങിട്ട് ഓന്റെ ഓളെ ഫോണക്ക് ഓൻ കോൾ ചെയ്തിട്ടില്ലത്ര
ഇമ്മള അങ്ങട്ട അടച്ചുംപ എടുക്കുക നല്ല
പിന്നെ എന്താണോ ഇതിന്റെ ഗതികേട്കൊണ്ടേ കാരണം നെ
ആഹ് ഇതിന് ഓനല്ല ട്ടാണ് പക്ഷെത് വേണ്ടാത്ത തെറ്റൊക്കെ അതിന്റെന്ന് വരയും ചെയ്തു
ഓ അതല്ല ഇവിടെ ഇച്ച ബന്ധങ്ങള ബന്ധൊക്കെ ഉണ്ടാവൊ അങ്ങോട്ടും ഇങ്ങോട്ടും
ഇല്ല ഇ ബന്ത ഇപ്പ നാട്ടില് എത്ര വട്ടം വരുന്നുണ്ട് ആഹ് ബന്ത കുട്ടിനെ ഒരു വട്ട കാണാം ഓ ഒരു വട്ടവും കാണാൻ വന്നിട്ടില്ല
ഗൾഫില
അല്ലേ ഇവിടെ ഓന് പാലക്കാ ഇവിടെ അവിടെ ഇവിടെ ഇത് റെസ്റ്റോറന്റിലാണ് അതില ഇ ഫുഡ്ണ്ടാക്കും
അല്ല ഇവിടെ ഒപ്പം ഒപ്പം നിന്നന്നോക്കോ ഓരോട് സ്ണ്ടേനാവോ
ഒപ്പം ന്നു നിന്നന്നും കൊപ്പ ഇണ്ടായില്ല പറഞ്ഞു ഗൾഫിൽ ഇന്നത്ര രണ്ടല്ലോ പിന്നെ വന്നിട്ട് പിന്നെ പോയില്ല
ഉം ഞാാനിങ്ങനെ കണ്ട് പ്രൊഫൈലില് ഫോട്ടോ നല്ല സെറ്റപ്പിലള്ളരാളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് ഇപ്പഴത്തെ കാര്യം പെണ്ങ്ങളെങ്ങെ നോക്കാത്ത ആൾക്കാർത്തപ്പോ എത്ര സെറ്റപ്പ് ഉണ്ടായിരിക്കും കാര്യം
ണ്ടായിട്ട് കാര്യല്ലല്ലോ അതെ
എന്തായാലും ഒരു പെ ഒരു കുട്ടിന്റെടി ആ കുട്ടി അവ്ടെ തള്ളേച്ച തീരെ നോക്കൂലത്തെരെ തള്ള പ്രസവ പേ പ്രസ ഈ പെറ്റാലൊക്കെ നിക്കൂലേ അങ്ങനെ പോകാതോന്ന്ണ്ട്. ആഹ് വെല്യ കുട്ടിക്ക് പത്ത് വയസായി ക്കുണേ
ഇമ്മേ ന്നട്ടാകുട്ടിനെ ആടെട്ടക്കാ
ആഹ് പെൺകുട്ടിയാണ് അയിന അവടെട്ട്ട്ടാണ് ഓള് വടെ
പേടിയാണ് ലേ ഇന്നത്തെ കാലത്തേയ് എന്തൊക്കെ സംഭവിക്കൂന്ന് ഞമ്മക്ക് അറിയോ
ആഹ്, അതന്നെ. ഉം എന്ത ഉം എന്താന്നിപ്പോ അല്ലെയ് ഇങ്ങിട്ട് ഈ തള്ള എന്താ കുട്ടിനെ അ അതേ നീ ഇതേനി കസ് യവ്ട്ടട്ടെ തള്ള തള്ളടപാടോക്കട്ടെ
ഏത് കുട്ട്യളിലേ പത്ത് വയസ്സായ കുട്ട്യളെ അഞ്ചു വയസ്സായ കുട്ടികളെ വരെ പീഡിപ്പിച്ചിങ്ങാണ്ട്
പിന്നെന്താ അതെന്നെ.
എന്തൊർപ്പിലാണാ പെണ്ണയ്നവ്ടാക്കി ക്കിക്ക് ണ്ങ്ങട്ട്കൊട്
അടാക്കി പോകാ അള്ളാഹു അഹ് ലം
മ്മേ ഇച്ചൊക്കെ ൻ്റെ കുട്ട്യേളെ ഇബട്ന്നൊറ്റക്ക് ഒട്ക്കേലും പോണേന്നെ
ആഹ് അതാണ് പെൺകുട്ട്യേളല്ലേ മക്കളേ ഞമ്മള് ങ്ങനെന്നെ ഒക്കെ കണക്കെന്നെ പെണ്ണേ പ്പ അതന്നെ പെൺകുട്ടികളക്കിസാറൻ്റെ ന്താ ഉം ആ മ്പലേ എന്താ മര്യോളഞ്ച എത്ര മകന്റെ കോളേജിലേയ്
ആഹ്
പെണ്ണുങ്ങളൊക്കെ സിസറാട്ട് വരുത്തരെ
ആഹ് വെരൊയ് മ്മേ ഞാൻന്റെ കൊ ണോണ്ട് കണ്ട്ക്ക്ണ് പടച്ചോനേ പെണ്ണുങ്ങളാണാ മുസ്ലിംസാണ് കൂടുതല്
ആഹ് ഞ ഓള് പറഞ്ഞ ഞങ്ങൾ പെരുന്തൽ മണ്ണ ഫുഡെയ്ക്കു പോകുമ്പോ പെണ്ണുൾ കാണ അഞ്ചാറ് രാത്രി ചായട് ച്ചാനൊക്ക പോകു ചെൽപ്പേയ്
തായത്ത് ചായുട്ച്ചാനും പോവും പിന്നെ കഞ്ചാവോ അത് ഞമ്മള് കാണായിട്ടല്ലേ
ആഹ്, അതന്നെ അതൊക്കെ വട്ടം ചിറ്റിര്ന്ന് വൽച്ചുത്തരെ പെണ്ണുങ്ങള് അല്ല കോളേജ് മുസ്ലിം ശാള്ട്ട പെൺകുട്ടി ഞാൻപ്പന്നത് പറീമ്പ അത്സ്യ അത്സ്യപ്പെട്ട്
ഉം.
ക്കീ കഥപ്പത്തെ
വയപ്പച്ചി പ്പേരും
എന്താ ആഹ് കുട്ടി മാറ്റിക്കേക്കാരല്ലേ
ഉം,
ആഹ്, എന്തത് പോമ്പത്ത്ന്ന് ചോറെയ്ച്ചോ?
ചോവുമ്പോ വാ രാവിലെ മദർസ്ക്കോവുമ്പോ ഒന്നും കഴിക്കൂല, വന്ന് ട്ട് പിന്നെ ചായും കടിം കുട്ച്ചും. ഉം ഉം പിന്നെ വന്നിട്ട് പിന്നീ ചായ പിന്നെ അന്തിക്ക് കഞ്ഞ്യാ അയ്ന് കഞ്ഞ്യാ ഇഷ്ടം അയ്ന് ചോറൊന്നും ഇഷ്ടല്ല
ഏഹ്
ചോറ് ഇഷ്ടല്ലാന്ന് അയിന് അയിന് എല്ലാം ഒന്നും പറ്റൂല മീനുംഒന്നും ഇപ്പൊയിതൊന്നും പറ്റൂലെ ന്നിട്ട് കഞ്ഞിആവുമ്പോ ആ കഞ്ഞി എന്താന്നോ കഞ്ഞിയെണ്ട് മുക്കി പുക്കുട്ടാമതി
അത് കോരികുടിചേക്ക്
ആ അയ്നിഷ്ടാണ് അത് എളുപ്പണ്ട് അർക്കാലോ കരുതിയിട്ടാണ് കഞ്ഞി മതി പറിയണതേ
ആ ചോറ് തിന്നൂല്ല അങ്ങനെ പഠിപ്പിച്ചണ്ടാ ഇപ്പൊചോറ് കൊടുത്ത് പഠിപ്പിച്ചോളൊണ്ട് പിന്നെ അതങ്ങനെ പടിഅയിന്
ഉം
ആ
പിന്നെ
അതങ്ങനെണ്ട് പ പഠിഞ്ഞാലും ബുദ്ധിമുട്ടാണ് എവിടേലും പോകുമ്പോളൊക്കെ എന്തേ കുട്ടിക്ക് എന്തേ കുട്ടി കഞ്ഞുടിച്ചണെ
ആ കല്യാണത്തിനൊക്കെ പോയ എത്ത കാട്ടാന്നൊ എല്ലാ കുട്ടികൾക്കും കല്യാണത്തിനൊക്ക പോണം സന്തോഷ ത്തില്ലേകാരം ഇത് ഒ പിൻ ഇത് കല്യാണ് ത്തിന് പോയാല് വെറുംചോറ് മതിഅറി
മക്കളേ ഇതെന്ത് പഠിപ്പ ഇജ്ജ് പഠിപ്പിച്ചിക്കണത് തീറ്റച്ചോണ്ട്
ആ ഞ ഞങ്ങള് കല്യാണത്തിന് പോയപ്പോ ഞങ്ങള് എര്ത്തിരിക്കണ താത്ത അന്തം വിട്ട് ചിറിച്ചുണ്ട് എല്ലാ കു കുട്ടിയെക്കും ബിരിയാണിയും നെയ്ചോറും കയിഞ്ഞ മന്തി തെകില്ല ഈ കുട് ട്ടിഇതെന്താ വല്യമാരായിരി ബിരി എന്താ വെറുംചോറോയ്ച്ച്ണ് പറയിണ്ട്
ഇപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികള് വെറും ബിരിയാണി തിന്നാ ദിവസം കൊടുത്താലും ഓൾക്കതാ നല്ല ഇഷ്ടം
അയിന് അങ്ങനൊക്കെ ഒരു കഥെണ് തീ തിന്നായിട്ടെന്നെ മന്ഷ്യന്ആ ഗതികെട്ടു
അഹ് സെരി
വലുതും അങ്ങൻതന്നേരുന്നു വലുത് പിന്നെപ്പൊ തി തിന്നല് തൊടങ്ങിയതാ
എന്തായാലും ഒക്കെ സെരിയാവും ഹും വേറെന്താ അങ്ങനെ പോണ് മഴ പിന്നി വരണുണ്ട് എന്താ ഓൻക് ക്കാറാന്തിയൊള്ളു തൊടങ്ങ
ഏ ആറാന്തി അടു ത്ത മാസല്ലേ അല്ല ഈ മാസം ഇന്ന് ഒന്നാംതിയാണ് മ്മേ ദിവസങ്ങനെ പോണ്
പോണു എത്ര വേഗം അഞ്ചുംപത്തൊക്കെ ഇപ്പം ആകും അഞ്ചുംപത്തുഒക്കെ ഇപ്പം ആവുന്ന്
അയ്യോ അയന്നെ പറഞ്ഞെ അയ്ക്കൂടെ ഒരു അലാപത്തിലും മുസീബ ത്ത് അങ്ങനെ ആകണ് വേറെ കാര്യം
എന്തൊര് കഥേത് ഇച്ചുറ്റില്ല
അല്ലേ ദിവസം നേരം പോകാനൊന്നും പണില്ല നമ്മള് പ്രശ്നങ്ങള് തീരാത്ത കൊയപ്പൊള്ളൂ
ആതാണേ ഹും
ഇന്ഷാഅള്ളാ ഒക്കെ തീരും രണ്ടായിരത്തി ഇരുപത്തെട്ട് ആവുമ്പത്തിന് എല്ലാ പ്രശ്നങ്ങളും തീരും എല്ലാം തിരിച്ചു കിട്ടിയാൽ മതിയെനു എല്ലും
ഉം അപ്പൊളും ഞമ്മളിങ്ങനെണ്ടാവും
അങ്ങന കെര്തരുത് അമ്മള് മന സില് നമ്മള് പറഞ്ഞ് കൊണ്ടിക്കണം അപ്പൊ ശരിയാവും ശരിയാവും അപ്പൊ അത് പഠിച്ചോനായിട്ട് ഞമ്മക്ക് അപ് പൊരു കയിവ് തരും ഇന്നോട് മറ്റോം പറഞ്ഞുഇജ്ജ് ഒരു ബുക്ക് ഇട് ഡയറി ഡയറി എടുക്ക വാങ്ങിട്ട് ആഹ് ഡയറിൽ എഴുതിവക്കണം അന്റെ അന്റെ ആഗ്രഹങ്ങള് അന്റെ ഇന്ന സമയത്ത് അതിന്റെ ആഗ്രഹം നടക്കും എന്നുള്ളത് ചെയ്തണം നടന്നിരിക്കും നടക്കും എന്നുള്ള ഒരു വിശ്വാസം എന്റെ മനസ്സിന്ക്ക് കൊടുക്കണം ആഹ് അ പ്പൊ എന്തായാലും ഇജ്ജ് ആഹ് ഡേറ്റ് എയ്തിയ ആഹ് ഡേറ്റിന്റെ മുമ്പ് എന്റെ പ്രശ്നങ്ങളൾ എല്ലാം തീർന്നുക്കോ അൻക്കെല്ലാം തിരിച്ച് കിട്ടും അല്ലാതെ ജ്ജ് അന്റെ മനസ്സില് നട്ക്കൂല അതൊക്കെ നടക്കാള്ളതാപ്പം ന്നൊക്കെ കെര്
ആഹ് അതങ്ങെൻത്തന്നെള്ളൂ പിന്നെ ആകെ ഉം അത് സെരിയാ ച്ച് നേര്ത്തെ അങ്ങൻത്തെത് വിസ്വാസം തന്നെൽ
വന്നോ
ആഹ്
ഇമേ മൂപ്പര് നോക്ക്ണ്ട് ചീത്തട്ടോവം ഒന്നും കാൺ ണ്ല പോയി ഇപ്പ വരും തിരിച്ച് തിരിച്ചെരുമ്പോത്തിന് കജ്ജും അൽ ഞാൻ ഇവടെ ഹാളിലിര്ന്ന് വായിലൊറ്ന്നച്ച് നോക്കാണ്
അതെ അന്നെ കണ്ടോ
ഉം ചെവിലെച്ച് കണ്ട്ക്ണ്
ആഹ് ഉം പരീക്ക് അപ്പം ഉമ്മറ്ത്താണ് ലെ റോഡ്
ആഹ് റോട്ട് തന്നെ തക്ക്ണ് ബസ്സൊക്കെ പോണ് ഉമ്മര്ത്കൂടെ ഇങ്ങനെ പോവും ബസ്സ് വ ഗൈറ്റ് പൂട്ടിയളാ ചെറിയ കുട്ട്യേൾ ആവുമ്പോ ഗൈ ഗൈറ്റ് തൊറ്ക്കലന്നല്ല കുട്ട്യേളാണ്ട് മണ്ടോ നട്ത്തൊക്കെ പട്ച്ച കുട്ട്യേൾ ആവുമ്പേ വായിലൊറ്ന്നറ്റ പാച്ചിലയ്ക്കാരം റോട്ട്ക്ക്
പാച്ചില്
ഇബടൊന്നും ഗൈറ്റ് ഗെയ്റ്റും മത് ലുല്ലാ ത്ത ഒറ്റ പെരല്ല കാര്ണം കുട്ട് വെ
ആഹ് ആഹ് അപഞ്ഞതല്ല അങ്ങട്ട് കു ട്ടി മാറ്റിക്ക്ണോന്നെയ്‌ക്കാരം നോക്ക്ണ് ഇല്ലേ അഹ് ഇഞ്പ്പ അതാ വരൊയ്ക്കാരം
ഇപ്പ വരും അഹ് നീച്ചാണ്ട് പോയതല്ലേ ചായൊട് ച്ച്ട്ടൊന്നുല്ലല്ലോ ഇന്പ്പ ഇന്ന് പോകല് ഇണ്ടാവൂല അതാപ്പ ഇണ്ടാവ ഏഹ് ഇന്ന് ഇനി പോക്ണ്ടാവൂല്ല കാര്ണം ഒർങ്ങാത്തോണ്ട്
ആഹ് അതാണെ അപ്പ പിന്നെ ഇനി നമ്മക്കിത് ഒഴിവാവുമ്പോ പിന്നെ വിള്ച്ചാലേ
ഇന്സാ അല്ലാഹ്
ഉം വേറെന്തെക്കെ
വേറെന്ത ഞാന് ഇന്ന് ആശ്പത്രിക്കോണന്നൊക്കെര്തീനി പക്ഷെ എനിക്ക് പോവാ പോവാൻ തോന്ന്ല്ലാ
ആഹ് അന്റെ ഭേദായില
പോയി പെരുമ്പര്ത്താണ് അതൊക്കെ അയ്തിന്റെ എടി കൂടാണ്ട് മറ്ക്ക്ണ മാതിരി കാട്ടാണ് ഞാൻ ഓർമ്മല്ലായിട്ടൊന്നല്ല വേദന ഇങ്ങനെ ഉള്ള്ക്ക്ണ്ടല്ലോ ഞമ്മള്
ആഹ് അത് കാൺച്ചളോണ്ടുട്ടോ പള്ളമെ വായ് മിത് മെക്കെ ആവ്മ്പളെ ഹലോ
ഇങ്ങനെ കെര്തും പോണം പോണംന്ന് പോകാ തോന്നൂല
കാൺച്ചോളുണ്ടുത് വേഗം ഒണങ്ങി കിട്ടൂലേ അത് ഇഞ്ഞ് പൗത്ത് വല്ച്ച് ഇൻഫെക്ഷൻ ഒക്കെ ആയാലവ്ടെല്ലേ
ഒഴിച്ണ്ണ്ടേ പൗത്ത്
ഏയ്‌ഷ്
അതോണ്ടാണെ വര്ത്താവ്ണേ
എന്തൊരു കഷ്ടാണ് അപ്പ ജ്ജെ ന്തി ര്ന്നാ വേം കൊണ്ടോയി കാണ്ച്ച് പെണ്ണെ
അതെല്ലേ പ്പ ആ മെൻസൻ ന്റെര്ത്ത്ക്ക് വരാത്തെ അതോണ്ട് കയ്ച്ചിലായി രണ്ടീസം. അതോണ്ടാണെന്ന്
അഹ് സെരി അതാണ്പ്പയിത് കുയിന്തെ അതാപ്പ ഈ കുയ്‌ന്ത്‌ കുയ്‌ന്ത്‌ കുയ്‌ന്തളകി നട ക്ക്ണെറേ ആഹ് അള്ളാ പിന്നെ ഹലോ ഉം ആഹ് കേക്ക്ണ്ട് എടേല് ഇബടെ ഒര് ചെറിയൊരു പ്രശ്നാണ്
ഉം
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി